ഹലോ ആ കേക്കാവോ
കേക്കാമല്ലോ
ആ എനിക്ക് കേക്കാം ആദ്യം കേൾക്കത്തില്ലായിരുന്നു എന്തെടുക്കുവാ
തുണി ഉണങ്ങാനിട്ടിണ്ടായിരുന്നു അത് എല്ലാം എടുക്കുകയാണ്
ആ
ആ ഇപ്പൊ ഇന്ന് മഴയില്ലായിരുന്നല്ലോ അതുകൊണ്ട് തുണിയെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടി
എല്ലാം ഉണങ്ങിയില്ലേ
ഒണങ്ങി ഒണങ്ങി നന്നായിട്ട് ഒണങ്ങി
ആ ഇവിടെ എല്ലാ ഒണങ്ങി നല്ല വെയില് അല്ലാരി
നല്ല വെയിലാർന്നു
ആ അതുകൊണ്ട് നല്ലതായിരുന്നു ഇടയ്ക്ക് ഓരോ മഴ ഇടയ്ക്ക് ഓരോ വെയില് അപ്പൊ ഒരാശ്വാസം വെരും
അതെ അതെ മഴ തന്നെയാണെങ്കിലും പാടല്ലേ വെയില് തന്നെയാണെങ്കിൽ അതും പാടാ
ആ ക്കും
അത് തന്നാണ് എപ്പഴും നല്ലത്.
ആ അത് നേരാ രണ്ടും കൂടെ മിക്സാ നല്ലത്, അതാവുമ്പം ദുരന്തങ്ങളൊക്കെ ഒഴിവാവൂലോ അല്ലെങ്കി ഭയങ്കര ഈ മഴ തന്നെ കഴിയുമ്പഴത്തേക്കും ഈ വെള്ളപ്പൊക്കവും ഉം ഉരുൾ പൊ ട്ടലും ഭയങ്കര നാശനഷ്ടങ്ങളല്ലേ ഉം അതുകൊണ്ട് ഇങ്ങനെയാ നല്ലെ, പിന്നെ ചായ കുടി കഴിഞ്ഞോ?
ചായ കുടി കഴിഞ്ഞില്ല. ഞങ്ങള് സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോയേക്കുവായിരുന്നു
എല്ലാം വാങ്ങിക്കൊണ്ട് വന്നു
കൊണ്ടുവന്നു.
ആഹ് ആഹ് സമാധാനമായി ആഹ് ഇന്നൊരു വെ വെയിലുണ്ടായിരുന്നോണ്ട് ഇറങ്ങാനും തോന്നും.
ആഹ് ഇറങ്ങാനും ഒരു സുഖമുണ്ട്.
ഇറങ്ങാൻ തോന്നൂലല്ലോ?
അത് ശെരിയാ.
ആഹ്
കാലാവസ്ഥ നല്ലതാണെങ്കിൽ അതിന്റെതായൊരു സുഖം ഉണ്ടല്ലോ
അത് ശരിയാ അതിന്റേതായ ഒരു മാറ്റങ്ങളുണ്ട്. ഉം എന്ത് പെട്ടെന്നാ നാളെ ഞായറാഴ്ചയായി ഓരോ ദിവസം പടപടാ ഓടുവാ
ഉം ദിവസങ്ങൾക്കൊക്കെ സ്പീട് കൂടി
ആഹ് ശെരിയാ എന്ത് പെട്ടെന്നാ ഓരോ വർഷം അങ്ങോട്ട് പോകുന്നെ
ആഹ് അതെ അതെ അല്ലന്നെ കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞിട്ട് നാല് കൊല്ലായിന്ന് നമുക്ക്
വിശ്വസിക്കാൻ പറ്റുന്നില്ല ആഹ് സത്യവാ ഈ ലോകകപ്പ് ആയപ്പോഴത്തേക്ക് ഓർക്കുകയും ചെയ്തു അള്ളാ ഇത്രയും പെട്ടെന്ന് നാല് കൊല്ലവാ അടുത്ത കപ്പിന്റെ കളി ആയല്ലോന്ന് ഉം എന്നാ പെട്ടെന്നാണോ മതി ആഹ് മനുഷ്യന്റെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കല്ലേ
അതെ
ജെറ്റ് പോലെയാ പോകുന്നത് ദിവസങ്ങള് സമയമില്ലാന്ന് തോന്നുന്നു ഒറങ്ങും ഇപ്പോഴേ ഞാൻ ഓർക്കും രാവിലെ ഇച്ചിരി നേരം കിടക്കുണോന്ന് പക്ഷെ എന്ത് പെട്ടെന്നാണോ നേരം വെളുക്കുന്നത്
ഹ് പിന്നെ തോന്നും ഇച്ചരിനേരോം കൂടി കിടക്കാൻല്ലേ
ആഹ് രാ രാവിലെ എന്ത് ചെയ്താ രാത്രി ഉറക്കാൻ വരുകേല രാത്രി ഒരു നേരം വരെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും പക്ഷെ രാവിലെ ആവുമ്പോഴത്തേക്ക് എണിക്കാൻ തോന്നില്ല
ആഹ് ഞാനും ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങണ് താമസിച്ച
ആണോ ഉം എല്ലാ സമയങ്ങളും കൂടും ഇരുപത്തിനാല് മണിക്കൂർ ഇല്ലയോ എന്തോ അള്ളാ അറിയാം
ഇരുപത്തിനാലു മണിക്കുറ കുറച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നണ ഇപ്പോ
ആ ഏ അങ്ങനെയൊന്നും ഇല്ല എന്നാ ലോകകപ്പ് കിട്ടുന്നത് സി ഫൈവിലാ
ആ സി ഫൈവ് നമ്മള് സബ്സ്ക്രിപ്ഷൻ ചെയ്യണ്ടേ
അതെനിക്കറിയത്തില്ല
ആ സബ്ക്രിപ്ഷൻ ചെയ്യണം അതെനിക്ക അറിയല്ലേ സി ഫൈവില് കിട്ടുംന്ന് എനിക്കറിയാരുന്നു
ഞാൻ ഇന്നലത്തെ ഞാൻ ഇന്നലത്തെ വാർത്തയിൽ കേട്ട് സീ ഫൈവിലന്നും പറഞ്ഞ്
ആ സി വൈവ ആണ് മൊത്തം അയ്ന്റെ സംപ്രേഷണം എടുത്തിരിക്കുന്നത്
ആ ആ ആ ആ മറ്റേ ക്രിക്കറ്റിന്റെ ഹോട്ട് സ്റ്റാറി കാണുന്ന പോലെ ല്ലെ
ആ എന്ന് പറഞ്ഞ പോലെ ഹോട്ട്സ്റ്റാർ നമുക്കുണ്ട് പക്ഷേ പക്ഷെ സി ഫൈവും കൂടെ ഇനി എടുക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് വേറെ ഗുണൊന്നുഇല്ലല്ലോ ഈ സീസൺ കഴിഞ്ഞഴിഞ്ഞാൽ പിന്നെ ആ അത് ണ്ട് വൺ ഇയർ സബ് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രേഒള്ളൂ ഈ ഇത് കിട്ടോള്ളൂ
ആ
ഫിഫാ വേൾഡ് കപ്പ് കി
ആ കഴിഞ്ഞ വർഷമൊക്കെ ഏതിലായിരുന്നു കണ്ടൊണ്ടിരുന്നേ കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ്?
അത് ഹോട്ട് സ്റ്റാറിലുണ്ടായിരുന്നു ജിയോ എടുത്താരുന്ന് ജിയോ
ആ വേ ഇതിലും കണ്ടതായിട്ട് ഓർമ ഇതില് കണ്ട തായിട്ട് എനിക്ക് ഓർക്കുന്നില്ല കിഴിഞ്ഞ പ്രാവശ്യം
ആ ആ അതെ കഴിഞ്ഞ പ്രാവശ്യം ജിയോ എടുത്താരുന്നു അപ്പോ ജിയോ ഹോട്ട്സ്റ്റാറിലാണല്ലോ രണ്ടും കൂടെ ഒന്നിച്ചാണല്ലോ?
ആ അതായിരിക്കും എങ്കി
അങ്ങനെ കൊടുത്തിരുന്നു ഈ പ്രാവശ്യം കളി മാറി
ആ കളി മാറി ആ അതാണ്. ഹോട്ട്സ്റ്റാറിലാണെങ്കി കൊറേ പേര് കണ്ടേനേട്ടോ.
അതെ ഹോട്ട്സ്റ്റാറ് എല്ലാവർക്കും തന്നെ ഒള്ളാണല്ലോ പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മൊബൈലിൽ കളി കാണുമ്പോൾ ഒരു സുഖം ഇല്ല. വലിയ സ്ക്രീനിൽ തന്നെ കാണണം.
എന്നാലേ അതിന്റെ ഒരു രസവുള്ളു അപ്പോ അങ്ങനെ വരുമ്പോ ത്തേരും നമുക്ക് ഒന്നില് ഇവിടെയൊക്കെ നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ബിഗ് സ്ക്രീൻ വെച്ച് കാണിക്കുന്ന പരിപാടിയുണ്ട് വലിയ സ്ക്രീനിൽ
ആ ആ ഇവിടെക്കെണ്ട് ടൗണുകളിലുണ്ട്
ആ മെയിൻ കളികൾ വരുമ്പോ അവിടെയൊക്കെ പോയി കാണേണ്ടി വരും അല്ലെങ്കിൽമ്മള് സസ്ക്രിഷൻ എടുക്കണ്ടി വരും വീട്ടിലിരുന്ന് കാ
ആ ആ അത് നേരാ അവിടെക്കെ ഒത്തിരി പേര് പോ ഇരുന്ന് ഗ്യാങ്ങയിട്ട് ഇരുന്ന് പോയി കാണൂല്ലേ ആ ആ ആ ശരിയാ ഒത്തിരി പേര് കാണും കാണാന്
മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല പോയിത് കാണ
ആ പിന്നെ വേറെന്നാ വിശേഷമൊക്കെ ഉള്ള ഇന്നെന്താ ആ ഇന്ന് കഴിച്ചില്ലല്ലോല്ലോ ചായ കുടിച്ചില്ലല്ലോ അല്ലേ
ഇല്ല സമയവുന്നില്ലേള്ളു
ചായ കൂടി കഴിന്നിട്ടില്ല സ്പെഷ്യലായിട്ടൊന്നും കഴിച്ചൊന്നുംല്ലേ
എന്തോ പറന്ന്
ഏ
എന്താ പറഞ്കേട്ടില്ല
മക്കള് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുംഒക്കെ എന്തോകെ അലമ്പ്
ആ ഹാ ഹാ
എന്താ ന്ന് ചോദിക്കുന്നുണ്ട്
പിള്ളേരല്ലേ
സ് ആ പിള്ളേർ ലെ പിള്ളേർക്ക് ഓരോരോ വാശികളല്ലേ
ക്കെയിരുന്നു
അത് ശനി അങ്ങനെയൊക്കെ ആയിരിക്കും ഉം ഉ
ഇന്നെന്താ വൈകുന്നേരം ചായക്എന്താ ഉണ്ടാക്കിയാ
ആ ആ ഇനി എന്താ വെള്ളയപ്പത്തിന് അരി അരച് വെച്ചേക്കന്ന് ആ കറിയുണ്ട് ഇറച്ചി കറി ഇരിപ്പുണ്ട് പിന്നെ എ എതാ ചോറ് വെക്കണം സാധാ ചോറ് വെക്കാന്ന് ഓർത്തോണ്ടിരിക്കുന്നു സാധാ ചോറൊരു രണ്ട് വാ കഴിച്ചില്ലെങ്കില് ഒരു പിടി കഴിച്ചില്ലെങ്കില് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ ആ നമ്മുടെ നാടൻ ഫുഡേള്ളൂ നമ്മുക്ക് പറ്റത്തുള്ളൂ ഇറച്ചിയുണ്ട് അതുണ്ട് ഇതുണ്ടന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല നമ്മക്ക് അതിനോട് ഇഷ് പ്പെട്കേല എന്താണോ ഒരിച്ചിരി ഒരിച്ചിരി ഇതിന് എന്താ അത്കഴിക്കു ഒരു സംതൃപ്തി
ആഹ് ഇപ്പൊ അല്ലെല്
അത് ശരിയാ മക്കൾ എങ്കിനേരം തിരിച്ചറിയുന്ന അത് വാങ്ങിത്താ ഇത് വാങ്ങി അത് കഴിക്കാം ഇത് കഴിക്കാന്ന പറയുന്ന
ആ അതാണ് ഞാൻ പറഞ്ഞത് ഇ നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആളുകള് കുറവായിപ്പോയി ഇന്നത്തെ തലമുറക്ക് അത് പറ്റില്ല
ആ ഇന്ന് അവർക്ക് എന്നും ചിക്കൻ കൊടുക്കാങ്കി ഏറ്റോം ഇഷ്ടം അങ്ങനെയല്ലേ ഇപ്പഴത്തെ കാലഘട്ടം മൊത്തം
പിടിക്കേ
ആഹ് അത് ശെരിയാ അത് വേണ്ട ചി ചക്കകൊക്കെ എന്നാ ടേസ്റ്റാ ഞാപറയും ചുമ്മാ തിന്നാനാണേലും എന്നാ ടേസ്റ്റാത് ചക്ക സീസൺ കഴിയുവേം ചെയ്തൂന്ന് ഞാൻ പറയുവായിരുന്നു ചക്ക കഴിയണ്ടായിരുന്നു എന്നും മുന്നൂറ്റ അറുപത്തഞ്ചീസോം കിട്ടുവാരുന്നെ നല്ലെയാരുന്നു
ആഹ് അങ്ങനെ കിട്ടണെങ്കി വിയറ്റ്നാം ഇയർലി എന്ന് പറഞ്ഞ പ്ലാവൊണ്ട്
ആഹ് അങ്ങനത്തെ പ്ലാവൊണ്ട് ആഹ് അന്നേരപ്പ അതില് കിട്ടും
അതില് എല്ലാ സീസണിലും എല്ലാ സീസ ന്നല്ല ഇ ഒരു ചക്ക കഴിയുമ്പത്തേനും അടുത്തചക്ക ഒണ്ടായിവരും
ഞ്ചൂസോം കിട്ടുന്ന പ്ലാവ് ഉണ്ടെന്നൊക്കെ പറയുന്നേ അങ്ങനെ ഒരണ്ണം മേടിച്ച് വെക്കുവാണെങ്കി നല്ലതാ ഓരോന്നോരോന്ന് കഴിക്കാൻ തോന്നുമ്പം- പോയി മുറിക്കുക വെട്ടുക തിന്നുക എശ വെഷവില്ലാത്ത- സാധനം അതക്കയല്ലേ ഒള്ളു അല്ല- ബാക്കി എന്ത് മേടിച്ച് കഴിച്ചാലും അയിലെല്ലാം കെമിക്കലടിക്കുന്നുണ്ടല്ലോ
അതെ അതെ അത് തന്നെ
അതുകൊണ്ടാണ്-
അതുപോലെയുള്ള സാധനങ്ങള് നമ്മള് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കുവാണെങ്കി കൊറേ കാലം നല്ല ആരോഗ്യത്തോടെയൊക്കെ ജീവിക്കാം
അത് ശരിയാ പിന്നെ എന്താ- അതുവല്ലാ കപ്പേനെ പോലെ ചക്ക ഷുഗർ ഒള്ളോർക്കൊന്നും കഴിക്കാൻ മേലാഴികയൊന്നുംഇല്ലല്ലോ
അതെ പഴുത്തത് കഴിക്കാതിരുന്ന മതി പച്ച ഷുഗറിന് നല്ലതാ
ആ ആഹ് പച്ച നല്ലയാ ഇല്ലേ
കൊറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
ആ ആ അത് ശരിയാ നല്ലതാ
അതുപോലെ ഒരു നല്ല സാധനമാണ് കോവയ്ക്കാന്ന് പറയുന്നത്. ഗോവയ്ക്ക നാച്ചുറൽ ഇൻ പറയുന്ന പച്ചക്ക കഴിക്കണം ആഹ് പച്ചക്കക്ക് വെറും വയറ്റി കഴിച്ചാൽ നല്ലതാണുള്ള ശാസ്ത്രം പറയുന്നുണ്ട്
ആ കോവക അല്ലെല് പിളിന്ദു കോവക നല്ല ടേസ്റ്റ് ആഹ്
ആഹ് ആഹ് കഴിക്കാൻ നല്ലതല്ലേ അപ്പൊ അതൊക്കെ നമ്മള് വെച്ച് പി
അത് തേരം തോരം വെച്ചാലും താളി ചാലും എല്ലാം ടേസ്റ്റ
അതുപോലെയുള്ള പച്ചക്കറികൾ നമ്മള് സ്വന്തമായിട്ട് നമുക്കുള്ള പച്ചക്കറി നമുക്ക് ആവശ്യത്തിനുള്ള നമ്മള് ഉല്പാദിപ്പിച്ച എടുക്കണേ അപ്പോഴാണ് നമ്മൾ സ്വയം പര്യാപ്തമാവുന്നത്
ആ അത് ശരി അതിന് അതിനൊ ഇതുണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്
അതെ
മക്കൾക്കാണേങ്കലും കൊടുക്കാനും തല്ലേ അല്ലേ
ധൈര്യായിട്ട് കൊടുക്കാലോ
ആ ധൈര്യമായിട്ട് വിട്ട കൊടുക്കാൻ പാത്തിനുള്ളരു സാധനം
ആഹ് ഇനി വൈകിട്ട് എന്താ പരിപാടി ഇനി
വൈകിട്ട് എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഒന്ന് ടൗൺ വരെ പോണം ന്നുണ്ടായിരുന്ന്
ആ പർച്ചേസിങ് ഉണ്ടോ
ആഹ വീട്ടില സാധനം മേടിക്കണന്നണ്ട അത് ഇനിഞ് നാളത്തേക്ക ആക്കും നാളെ ആറാഴ്ചയല്ലേ നിക്കുന്ന ദിവസംല്ലേ അവദി ദിവസം അല്ലേ
ആ അത് ശരിയാ അപ്പോഴ അത്തേനും ഒന്നിച്ച് പോവാൻ പറ്റും ഫാമിലിയ ആയിട്ടൊന്ന് കറങ്ങാം ഒരു ഐസ്ക്രീമ ഒക്കെ കഴിക്കാം
ആഫ് മക്കളുമായിട്ടാ മക്കളുമായിട്ടൊന്ന് പോകാൻ പറ്റൂല്ലോ ആഹ് എന്നാ ഓക്കെ എന്നാ അടിപൊളിയാക്കാം ആഹ് ആഹ് ശരി